ഹലോ കേൾക്കിന്നിണ്ടോ ഹലോ
കേക്കിണില്ലേ
ഏയ് അങ്ങനൊരു സൗണ്ട് കേൾക്കിന്നില്ലല്ലോ
ഇവടെ കേക്കിണ്ട്
ആഹ് പറയു ഇപ്പം കേൾക്കിണ്ട് പറയു എന്തൊക്കെയിണ്ട് വിശേഷങ്ങള് എങ്ങനെ
അത് കണക്റ്റാവിണതാവും ചെലപ്പോ അതോണ്ടാവും.
ആഹ് ഓക്കേ എന്തൊക്കെയിണ്ട് വിശേഷം
നല്ല വിശേഷം
ചായൊക്കെ കുടി ഓഹ് ചായ കുടിച്ചു ഇന്ന് ചപ്പാത്തിം ചീ പിന്നെ ബീഫ് കറിയെന്ന് നല്ല കോമ്പിനേഷനല്ലേ എല്ലർക്കും ഇഷ്ടപ്പെട്ടതോണ്ട് അത് ഇണ്ടാക്കി അപ്പൊ ചായക്ക് ആഹ് ചാ ഇല്ല വൈകുന്നേരം എന്നൊന്നും ഇണ്ടാക്കില്ല നമ്മളെല്ലാവരും ഇണ്ടാവുമ്പോ ഒരു ട്ട് പറയൊല്ലോ അന്ന്
ആഹ് അങ്ങനെല്ലേ
ആഹ് അപ്പം അങ്ങനെ ഇണ്ടായിക്കാണ്ട് ഇപ്പ ചായകെ കുടിച്ചിരിക്ക ഇങ്ങള് ചായ കുടിച്ചോ
ഉം കുടിച്ചു
കടീ
അങ്ങനെ കടി വേണനൊന്നുല്ല
ഏഹ് വെറും കാലിച്ചായ മാത്രം കുടിക്കാറൊള്ളൂ
അല്ല ഇണ്ടെങ്കി എടക്കൊക്കെ ഇണ്ടങ്കി ഇണ്ടാവും നിർബന്ധം ഒന്നുല്ല
പക്ഷെ ഇങ്ങള് ചായ നല്ലവണ്ണം കുടിക്കോ
ഇല്ല അങ്ങനെ കുടിക്കോന്നി
അല്ല ചായേലും നികോടിൻ എല്ലാം അടങ്ങിയതാ അപ്പം അധികം കുടിക്കാൻ പാടില്ലല്ലോ
ആഹ്
ചായ കുടിക്കാൻ പാടില്ലാന്നല്ല പറയ്
ആഹ് ചായ നല്ലൊന്നല്ല
ആഹ്
മക്കൾക്കൊന്നും അധികം കൊടുക്കരുത് ഡോക്ടറെ കാണിച്ചപ്പ അതാ പറഞ്ഞത് മക്ക ഒന്നും വല്ലാതെ കൊടുക്കരുത് കു കുട്ടി വെയിറ്റ് കൊറ വെയ്നി
ഓഹ് അയ് ശെരി അല്ല ഞമ്മളീ ചെറിയ മക്കൾ ആഹ് അതെ അതെ ഞമ്മള് ഈ ചെറിയ മക്കൾക്ക് ചായ കുടിക്കാണ് നിണ്ടെങ്കില് ഓൾക്ക് ഫുഡിന്റെക്കെ നല്ലത് കൊറവ് ക്ക് വരും എന്നൊക്കെ പറഞ്ഞെ കേൾക്കാറിണ്ട് ഞാൻ ഡോക്ടർമാര് പക്ഷെ ഓൽക്ക് ഇതാ ആഹ് അതെ ഞമ്മള് ധാരാളം വെള്ളം കൊട്ക്കാനാ പറയല്
ആഹ്
അപ്പം ഇങ്ങള് ചെറിയ മക്കൾക്ക് ചായൊക്കെ കൊടുക്കാറുണ്ടോ
ഇല്ലാ അങ്ങനെ കൊടുക്കലൊന്നുല്ല ഓലങ്ങനെ പറഞ്ഞു നന്നേ ഒള്ളു ഞാൻ വെള്ളം തന്നെ കൊട്ക്കലോള്ളൂ
ഓഹ് അത് ശെരി അപ്പം ഇങ്ങള് നല്ല ചായന്റെ അഡിക്റ്റ് ആയിരിക്കുംല്ലെ
ഇല്ല ഇല്ല അങ്ങൻത്തെ അഡിക്റ്റൊന്നുല്ല
അല്ല ഇങ്ങള് പാൽ ചായാണോ അതൊ കുടിക്കല് അതൊ സാദാ കട്ടൻ ചായെ ഓഹ് അതിനേക്കാളും നല്ലത് പാൽചായല്ലേ കാരണം പാലാവുമ്പോ പാലിലുള്ള പ്രോട്ടീനും കൂടി കിട്ടുവല്ലോ അത്
ആഹ് പാലുണ്ട് പാ പാല് അങ്ങനെ കുടിച്ചും പക്ഷെ ചായ ആക്കി കുടിച്ചുമ്പം പാല് ഒന്നും കൂടി കുറയൂലേ
ആ അത് ശരിയാണ് ഞമ്മള് പാലില് കു പാല് സ്വന്തക്കായിട്ട് കുടിക്കണെന്നുണ്ടെങ്കിൽ അതില് കാഴസ്യത്തിന്റെ ഇതും
അതെ
ഇതൊക്കെള്ളൊണ്ട് നേരിട്ട് കി ട്ടും പക്ഷേ ചായെൽ നിക്കോട്ടിനും കൂടി കൂടുമ്പോ ആഹ്
പിന്നെ എന്താ ചായ അങ്ങനെ അധികം ഒന്നും കുടിക്കൂല
ആഹ് അത് ശരി
കൊറെ കയിയുമ്പോ ഒന്ന് പൽച്ചായൊക്കെ ഉണ്ടാക്കി അങ്ങനെ കുടിച്ചെള്ളു
ഓഹ് അത് ശെരി പക്ഷെ നമ്മള് കട്ടൻ ചായനേക്കാളും നല്ലത് പാൽ ചായയാണ് ഉം ഉം പിന്നെ രാത്രിയക്കെള്ളതൊക്കെ ആയോ
ഉം രാത്രികക്ക് ഉള്ളതൊക്കെയായി അവിടെ എന്താന്ന്
ഇവിടെന്ന് ചോറ് തന്നെയാണ് പക്ഷെ ഇവിടെ വൈകുന്നേരം ചപ്പാത്തിയും ബീഫ് കറിം കഴിച്ചതോണ്ട് പിന്നെ രാത്രി അങ്ങനെ ഫുഡ് കഴിക്കൂല ആരും എന്നാലും ചിലര് കഴിക്കൂട്ടോ
ആഹ്
രാത്രി പിന്നെ ആയിരിക്കും ലേറ്റ് ആയിട്ടുള്ള ഫുഡ് അല്ലേ കഴിക്കാൻ പാടുള്ളൂ നമ്മളൊരു കനംഉള്ള ഫുഡ് ഒന്നും അധികം കഴിക്കരുത് നല്ല പറയാറ്
അത് നേരത്തെ കഴിക്കണല്ലോ ഏഴ് മണി ആകുമ്പോത്ത്ന് കഴിക്കണം എന്നാ പറയില്
ആ അതെ ഏഴുമണിന്റെ ഉള്ളിൽ കഴിക്കണം എന്നാണ് പറയാറ് പക്ഷെ നമ്മള് ഏഴ് മണിക്കൊന്നും കഴിക്കൂല നമ്മളാ കഴിച്ചു കഴിഞ്ഞന്റെ ശേഷം അതെ അതുകൊണ്ട് ഞമ്മളെ ഹെൽത്തിനും കേടാണ് ഞമ്മള് ഇങ്ങനെ പോ പൊണ്ണത്തടി ആയിട്ട് വരയും ചെയ്യൂ പിന്നെ കൊളസ്ട്രോള് കൂടും അങ്ങനെ അത്ണ്ടെങ്കി കൂടുതൽ ദഹിക്കൂല്ലല്ലോ ഞമ്മൾ അപ്പത്തന്നെ കിടന്നാല്..
ആഹ ഭക്ഷണം കഴിക്കാൻ കിടക്ക അതങ്ങെയല്ല
അതെന്റെ പരിപാടി അതെ അതെ പക്ഷെ നമ്മൾ ഏഴ് മണിക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾള് എഴ് മണിക്ക് കഴിക്കണ് ഉണ്ടെങ്കില് നമ്മള് കട്ക്ണ സമയ ആവുമ്പോത്തനന് ഒരു പത്ത് മണിയ ല്ലോ അപ്പൊ കുറച്ച് ആ് മണിക്കൂർ കിട്ടുവല്ലോ തെദേ
ആഹ ആഹ
ഉ അതാവുമ്പോ നല്ലതാണ് ഏറ്റവും ഏഴ് മണിക്ക് കഴിക്കുന്നത് ഏറ്റവും നല്ലത്.
ഉ ഉ ശരിന്നെയാണ് ഞാനൊരു ഒമ്പത് മണി. മക്കേ ആവും ഒമ്പത് മണിക്ക് ശേഷം.. പക്ഷല്ലാതെ ഒമ്പത് മണിന്റെ മുമ്പ് അങ്ങനെ കഴിക്കലില്ല ബോറുംക്കെ ഉണ്ടെങ്കിലും ഇവിണ്ടാകോ
ആണല്ലേ പക്ഷെ ഞങ്ങളിവിടെ എഴ് മണിക്ക് ഉള്ളില് കഴിക്കോട്ടോ എല്ലാരോ
ആഹ അപ്പൊ വിഷക്കൂലേ കിടക്കുമ്പോത്തിന് പിന്നെ
ഏയ് ഇല്ല അപ്പൊ ഞമ്മള് കിടക്കണന്റെ മുന്നേ കുറച്ച് വെള്ളം കുടിക്കും നല്ലോണ്ണം വെള്ളം കുടിക്കും. നമ്മുടെ ശരീരത്തിൽ ആവശ്യം വെള്ളല്ലേ അപ്പൊ ആഹ
പിന്നെ കിടക്കുമ്പോ തിന്ന് വീണ്ടും വസ്കൂലെ.
ഇല്ലല്ല അപ്പൊ ഞമ്മൾ എന്തായാലും ജ്യൂസ് ആയിട്ട് നമ്മള് ഷുഗർ ആഡ ചെയ്യാത്ത ജ്യൂസ്. സേ അല്ലെങ്കിൽ നല്ല വെള്ളമോ കുടിച്ച് എടുത്താൽ മതി അപ്പൊ വിശപ് ഒന്നും കൊണ്ടാവകില്ല. പക്ഷെ നമ്മൾ ഏഴ് മണീന്റെ ഉള്ളിൽ കഴിക്കുന്നത് നല്ലതാണ്. എന്നാൽ നമ്മൾ ആരോഗ്യത്തിനന് നല്ലതാണ്. പിന്നെ ഞമ്മൾ ഹോസ്പിറ്റല്. ഇങ്ങനെ കേയറി ഇറങ്ങേണ്ട ആവശ്യമേ വരൂല
ആഹ്
ഉം
രാവിലെകെ എന്താടക.
എങ്ങനെ
രാവിലെയൊക്കെ എന്തണ്ടാക്ക.
ഇന്ന് രാവിലെ എന്നാ ഇവിടെ ചപ്പാത്തി തന്നെ ഉണ്ടാക്കിട്ടുണ്ട് ഇനിയിപ്പ നാളെ കടലക്കറിയും പുട്ടും ഉണ്ടാക്കണമെന്ന് വിചാരിക്കണ്ട്.
നിങ്ങളെ എന്താ രാവിലെ ഉണ്ടാക്കാൻ പോവുന്നേ എങ്ങനെയാ.
പുട്ടും പഴവും ഇഷ്‌ടമല്ലേ
ആ പുട്ടും പഴവും ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ കടലക്കറി ആണെങ്കിൽ ഒന്നും കൂടെ ബട്ടറയിരികും. ആ അതെ അതെ പക്ഷെ ഇത് പപ്പടം കൂടി കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്.
ആ ഇപ്പ പപ്പടം ഇഷ്ടമല്ല. ആ ഉണ്ട് എന്താ പുട്ടണ്ടെങ്കിൽ. കടലക്കറി കൂട്ടും പക്ഷെ അല്ലാതെ പഴം ആണ് ഉണ്ടെങ്കിൽ.
ഏ അത് ശരി പഴം പപ്പടം ആയിട്ടിരിക്കുമല്ലേ
ഇല്ല പപ്പടം ഇഷ്ടമല്ല പപ്പടം അങ്ങനെ വല്ലാതെ കഴിക്കുന്നില്ല. ആഹ് ചെറിയത് മെയ്സൂര് എറിയ മെയസൂര് പഴം റയാം
ഓഹ് അയ്ശരി
ഇന്ന് മഴയൊക്കെ ഉണ്ട ഇന്ന് അവിടെ
ഓ ഇ ന്ന് ഇവിടെ മഴ ഉണ്ടായിരുന്നു. ഇന്നലെ നല്ല മഴേന്നു പക്ഷെ ഇന്ന് കൊർച്ച് എടവിട്ട എടവിട്ടാ പെയ്തത് അതുകൊണ്ട് ഇന്ന് അലക്കിയത് ഒന്ന് ഒണക്കാൻ കയ്ഞ്ഞു കൊർച്ച് വെയിലും ഇണ്ടായതോണ്ടേ എല്ലെങ്കില് അലക്ക്യതൊന്നും ഒണക്കാനേ കഴിയൂല്ല.
ഇവടെ അങ്ങൻ തന്നെ കൊർച്ചേ രം വെയിലൊക്കെ ഇണ്ടെനി പിന്നെ ഇങ്ങനെ ഉ ഒരു മൂന്നുമണിയൊക്കെ ആയപ്പോ വീണ്ടും മഴ ഒന്നായ്ട്ട് ഇര്ണ്ട് കൂടിയങ്ങണ്ടാണ്ട് വന്നു അങ്ങെ അത്ര ഇതില് പെയ്തൊന്നുല്ല എന്നാലും ഇത്ങ്ങനെ
ആ ചെറ്യരു പെയ്യ ല്ല്ലേ.
ചെർതായിട്ട് ഇങ്ങനെ പെയ്തിട്ടൊള്ളൂ. ഇനിയും വര്ന്ന്ണ്ട് നല്ല മയാ.
ആ അതെ അതെ അയ്ന് ഇപ്പ അധികം മഴ കിട്ട്ണില്ലല്ലോ എല്ലാ ജൂൺ മാസത്തി കിട്ട്ണമാതിരിയല്ലല്ലോ
ആഹ്.
രാത്രി വിളിക്കാ. എല്ലാ കൊല്ലം കിട്ട്ണ മഴന്റെ മതിരില്ലല്ലോ ഇപ്പൊ കിട്ട്ണത്. അ ചെലെ സ്ഥലത്താണെങ്കിനല്ല മഴ ഇണ്ടാണും. ഇങ്ങളെ അവ്ടെക്കെ എങ്ങനെ മഴ കിട്ടി ക്ക്‌ണോ?
താണ് ഇനി ഒ ഓരോ ദിവസം മഴയായിരിക്കും എല്ലാ ദിവസവും എല്ലാ ഭാഗത്തൊന്നും
കിട്ട്ണില്ല ഇപ്പത്തെ മഴ കി ട്ടാഞ്ഞിട്ട് വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇപ്പ ഈ പ്രാവശ്യം.
ആ ഞങ്ങക്ക് പിന്നെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ പാടത്ത് ത്തിൻ്റെ ഏരിയ ആയൊണ്ട് ആ നല്ല വെള്ളക്ക്ണ്ട്.
എങ്ങനെ?
നിങ്ങൾതെ പറമ്പിലാണോ വെള്ളൊക്കെ കൊറവാ?
അല്ല ഞങ്ങൾതെ പറമ്പിലല്ല ഞങ്ങൾതൊരു മലേര്യണ് അപ്പൊ ഞങ്ങക്ക് ഇവടെ ത്ര വെള്ളത്തിന് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടൊന്നുമില്ല ഞങ്ങക്ക് വേനൽക്കാലത്തും നല്ല വെള്ളക്കെണ്ട്. വെള്ളത്തിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല ഇതുവരെ ഇനിയിപ്പോ അട് ത്ത പ്രാവശ്യം എങ്ങനെ അറീല്ല ഇപ്പ പിന്നെ മഴ കൊറവല്ലേ. കൊറവായതൊണ്ട് അട്ത്ത പ്രാവശ്യം എങ്ങനെന്ന് അറീല്ല. ഇനിയിപ്പോ ജൂലൈലൊക്കെ കിട്ടോ ആവോ കിട്ടുമന്ന് വിചാരിക്ക്ണ്.
അതെ.
മഴ കിട്ടിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടാണല്ലോ.
ആഹ് ‌വീട്ടില് കൃഷിയൊക്കെ ഇണ്ടോ?
എതോ?
പച്ചക്കറികളൊക്കെ ഇണ്ടോ കൃഷി? പച്ചക്കറി കൃഷിയൊക്കെ ഇണ്ടാക്കേണ്ടോ?
ഓ പച്ചക്കറി കൃഷിയൊക്കെ ഇണ്ടാക്കല്ണ്ട് പക്ഷെ ഇപ്പൊന്നും ഉണ്ടാക്കല്ല ആദ്യൊക്കെ ഇണ്ടാക്കീനു. ഇപ്പ ഇണ്ടാക്കല് കൊറവാണ് നിങ്ങളെങ്ങനെ പച്ചക്കറിക്കെ ഇണ്ടാക്കല്ണ്ടോ?
ആഹ് കൊർച്ചൊക്കെ ചെർതായിട്ടൊക്കെ.
അതോണ്ട്പ്പം ഞമ്മള് പൊർത്ത്ള്ള കടേന്നുള്ളത് വാങ്ങണ്ടല്ലോ കെമി കെമിക്കലുള്ളതൊന്നും നല്ല പ്യൂർ പച്ചക്കറി വാങ്ങല്ലോങ്ങക്ക് അത്തന്നെ. ആഹ് അതെ അതെ പക്ഷെ നമ്മൾപ്പോ പൊർത്ത്
അപ്പ അയ്ന്റെ വളങ്ങളൊക്കെ വെച്ചിങ്ങാണ്ട്
ആഹ് അതെ അതെ ഒര് കണക്കിന് നല്ലത് അതന്നെയാണ് നമ്മൾ വീ വീട്ടില് ഉണ്ടാക്കി പച്ചക്കറി ഉണ്ടാക്കി ക അത് കഴിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ആരോഗ്യ ത്തിനും നല്ലത്. ഇത് പുറത്ത് പോയി കഴിക്കുണ്ന്നുണ്ടെങ്കിൽ അവിടെ കെമിക്കൽ ഉള്ളതും ഒക്കെ വരുത്തി വെ ച്ട്ട് നമ്മള് ഉള്ള രോഗങ്ങളൊക്കെ വെരുത്തി വെക്കാണ്. പക്ഷെ ഞമ്മക്ക് വീട്ടിലുള്ളത് ച്ച് ഉണ്ടാക്കിയിട്ട് ഒക്കപാടെ കഴിക്കാനും പറ്റില്ല. എന്നാ പുറത്തുള്ളത് ആശ്രയിക്കുമാണം. അങ്ങനെയണല്ലോ ഇപ്പൊ നടക്കുന്നത്. മ്മ് പിന്ന നിങ്ങളെ ഹോബീസ് ഒക്കെ എന്തൊക്കെ?
ഹോബി പറയാൻ എന്താ പാട്ട് കേൾക്കും. പിന്നെ ബുക്ക് വായിക്കല് ഇണ്ട്. ഇപ്പൊ കൊറ ആയിട്ട് വായി ക്കല്ല ഫോണില് ഒന്ന് വായിച്ച് ഫോണില് ഒന്ന് വായിച്ചിന് ഞാന്.
ഓഹ് അത് ശരി ഫോണിലാണോ അധികം വായിക്കാറ്.
അങ്ങനെ വായിക്കലില്ല. ഇങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ അങ്ങനെ വായിച്ചു നോക്കിയതാ. പിന്നെ കാരൃയിട്ട് പാട്ട് കേക്കും. റീൽസ് കാണാ അതൊക്കെ തന്നെ ഹോബി
ആ അതെ അതെ നമ്മള് പാട്ട് കേൾകണ്ണ്ടെങ്കിൽ നമ്മളടെ ടെൻഷൻ ഒക്കെ ഒന്ന് റിലീസ് ആവാൻ പറ്റും.
ആഹ് ഹിന്ദി സോങ്, മലയാള സോങ്, ഒക്കെ ഉണ്ടല്ലോ.
ആഹ് അതെ അതെ
അതൊക്കെ കേള്ക്കുംമ്മ് നിയ്യോ?
ഓഹ് ഞാൻ മാപ്പിളപ്പാട്ടാ കേൾക്കാറ്.
ആഹ് അതന്നെ ഈ എന്താ ദിവസങ്
ആഹ് അതെ അതെ, പക്ഷെ അത് കേൾക്കുമ്പോ നല്ലൊരു ഫി ഫീൽ ആണ് എവിടന്നാണ് ആ ഫീല് വരുന്നതെന്ന് അറിയാൻ പറ്റൂല്ല.
ഇപ്പൊ ല വീണ്ടും ഇതായിക്ണല്ലോ ട്രെൻഡയിക്കണല്ലോ.
ആഹ് അതെ അതെ ഇപ്പൊ ഒരു ട്രെൻറ്റിംഗ് ഇപ്പോ അതേ മതിരായിട്ട് വന്നിക്ക്ണ് ഇപ്പൊ
ആഹ് മറ്റേ ഒന്ന് ബാക്കിക്ക്ആയിനി
ആഹ് അതെ അതെ അതെ അതെ മ്മ് ഷാഫി പെട്ടെന്ന്ന്ന് ഡിലേ ആയി പിന്നെ അങ്ങോട്ടും മുന്നിക് തന്നെ ചാടിക്ക്ണ് ക്ഷെ എനിക്ക് തോന്ന്ണ് ഓല് ഫിലിമില് അഭിനയിച്ചത് കൊണ്ടാണ് തോന്ന്ണ്ട്.
ആഹ് ഇപ്പൊ രണ്ട് മൂന്ന് പാട്ടൊക്കെ ഹിറ്റ് ആയില്ലേ.
ആഹ് അതെ അതെ
ഇവിടെ വന്നീനു ഉദ്ഘാടനത്തിന് വന്നീനാ ഹസ്ബൻഡറ് വർക്ക് ചെയ്യണ ഷോപ്പ്ക്ക് അന്നാണ് നേരിട്ട് കണ്ടത്. അപ്പാട്ടിലൊക്കെ കാണപോല് തെന്ന പ്രായോന്നും തോന്നാത്ത ആഹ് ഒരു മാറ്റുല്ല അതിന്റെ മോനുണ്ടയിന് ഒപ്പം
ന്നാ ശരിട്ടോ ഞാൻ വിളിക്കാവേ
ആഹ്